കേക്കാം കേൾ കേൾക്കാ ആഹ് ഇപ്പൊ കേൾക്കാം മഴയൊക്കെ എങ്ങനെ പോകുന്നു?
ഇപ്പൊ തോർന്നിരിയ്ക്ക കൊർച്ച് മുമ്പ് നല്ല മഴയായിരുന്നു.
ഇവിടെ നല്ല മഴയാ
ആണോ ആഹ്.
ഉം, അതുകൊണ്ട് തണുപ്പ് ഇപ്പ ചാറുന്നുണ്ടേ എന്നാലും നന്നായിട്ട് പെയ്യുന്നുണ്ട്.
ആണോ, ഉം
ഉം, ഒച്ച കേക്ക പിന്നെ ഏം തണുപ്പ് കാരണം കുഞ്ഞ് വന്ന് ഒറങ്ങിപ്പോയി.
ആണോ, ആഹാ ഹ്
ഒറങ്ങണോന്ന് പറഞ്ഞു ഇനിയിപ്പോ ഒറങ്ങിയാ രാത്രി പന്ത്രണ്ട് മണി കഴിയും
ഓഹ്, ഓഹ്
ഉം, ആറ്മണിയാവുമ്പോളേനി എണീയ്ക്കത്തുള്ളു.
ആഹ്, രാത്രി ഒറങ്ങാൻ പാടാണല്ലേ
ആഹ് രാത്രീല് അവടെ അച്ഛൻ വരുമ്പൊ താമസിക്കുവേ അവം പിന്നെ പുള്ളിക്കാരി കളി ച്ചി വല്ലൊം കൊണ്ടുരോന്ന് നോക്കിയിരിയ്ക്കുന്നാ മുഠായി ഒക്കെ
നമ്മളായാലും അങ്ങനെല്ലേ കൊച്ചില് അച്ഛനെന്തേലും കൊണ്ടുവരുന്നോ നോക്കിയിരിക്കും. ഉറങ്ങാതെ ആഹ് ഹലോ ഹലോ?
ഓഹ് കേക്കാൻ പറ്റുന്ന്ണ്ടോ? അതെന്നാന്നറിയോ എനിയ്ക്ക് ഇവിടെ ഞങ്ങക്കിവിടെ വൈഫേയുണ്ടേ അത് ഓട്ടോമാറ്റിക് കണക്ടാ
ആഹ്, ആഹ്
അത് കറണ്ട് പോകുമ്പോ അത് കട്ടായി നമ്മടെ നെറ്റ് ഇതിലേക്ക് കേറി വെരുമ്പോ സമയം എട്ക്ക്ന്നാ
അതെ, അതെ
ആഹ്, ഇപ്പൊ കറണ്ട് പോയോണ്ട് കൊച്ച് ചെലപ്പോ എണീറ്റ് വെരും
ക്കെന്ത് നമ്മളത് ഓഫ് ആവുന്ന അറിയത്തില്ല.
ആഹ് അത് പക്ഷെ നമുക്ക് ഇത് ഈ കോളൊക്കെ ചെയ്യുമ്പ ഇല്ലേ അത് ഡിസ് സ്കണക്റ്റാവുമ്പം പെട്ടെന്ന് നമുക്കൊന്ന് സ്റ്റക്കാവും.
ആണോന്ന് ആഹ് കരണ്ടും പോയല്ലേ ആഹ് ഉം ഉം കാറ്റൊക്കെ ഉണ്ടോ
കാറ്റ് കാറ്റ് ഇപ്പ കാറ്റൊന്നുല്ല കാ രാവിലെ നല്ല കാറ്റായിരുന്നു
ആഹ്
ഉം നിങ്ങള് കേണ നിങ്ങക്ക് കെണറുണ്ടോ കെണറുണ്ട്
ആഹ് കെണറുണ്ട് ഉണ്ട്ണ്ട്
ആഹ് ഞങ്ങടെ കെണറെക്ക പൊങ്ങി ഇങ്ങ് വന്ന്
ആണോ വെള്ളം കേറി ല്ലേ
വെള്ളം ഇങ്ങ് പൊങ്ങി ഇങ്ങ് വെൾ രണ്ടെണ്ണം കൂടെയൊള്ളു രണ്ട് അരഞ്ഞാണോന്ന് പറയും
ആഹ് ആഹ് രണ്ടടിക്കണോ അങ്ങനെ പറയുന്നേ
ആഹ് ഞങ്ങള് അരഞ്ഞാണോന്നാ പറയുന്നേ
ആണോ ആഹ്
നിങ്ങള നിങ്ങള് കപ്പക്ക് എന്നാ പറയുന്നെ
ഈ കപ്പേന്ന് പറഞ്ഞ ചീനിയാണോ ചീനി
മരച്ചീനി അല്ലേ
ആഹ് മരച്ചീനി
ആഹ് ഞങ്ങള് കപ്പ ചീനി വേനൊരു വേറൊരാളെ വിളിച്ചപ്പോ അവര് കൊള്ളീന്ന പ
എന്തോന്ന് ഹലോ ഹലോ
കേക്കാവോ
ആഹ് ഇപ്പൊ കേക്കാം
എടക്ക് ഇങ്ങനെ പോവും ഇല്ലില്ലില്ല അത് എടക്ക് റേയ്ഞ്ച് പോയതാ
എന്തോ കൊൾ
ഉം ആഹ് ചെല സ്ഥലങ്ങളി കൊള്ളീന്നാ പറയുന്നേ
ഉം കപ്പാന്നും മരച്ചീനീന്നും ഒക്കെ കേട്ടിട്ടുണ്ട് കൊള്ളി ആദ്യായിട്ട് കേക്കുവാ
ആഹ് ചെല നമ്മുടെ ആഹ് എനിക്ക് സ്ഥലം വഴക്ക്ള്ള സ്ഥലങ്ങളിലൊക്കെ
ആഹ് ആഹ് മത്തിക്ക് എന്തൊ പറയും അവിടെ
മത്തി ചാളേന്നും പറയും
ആഹ് നെത്തോലീന്ന് പറയുന്ന മത്തിക്കാണോ
നത്തോലീ അത് മത്തിയാന്ന് തോന്നുന്നു
ഉം
ഉം എനിക്ക് അങ്ങനെ മീനെക്കുറിച്ച് ഒത്തിരി അങ്ങന അറിയില്ല ഉം പിന്നെ വേറെന്നാ ഒണ്ട്
ചായ കുടിയൊക്കെ കഴിഞ്ഞൊ
ചായ കുടി കഴിഞ്ഞില്ലേ അവള് വന്നപ്പ അവക്ക് രാവിലത്തെ പുട്ട് വേണമ്ന്ന് പറഞ്ഞു
ആഹ് ആഹ്
ആഹ് അപ്പൊ പിന്നെ പുട്ടൊക്കെ കൊടുത്ത് കഴിച്ചിട്ട് പുള്ളിക്കാരി കെടന്നൊണ്ട് ചായയൊന്നും ചോയിച്ചില്ല ഇനി എണീക്കുമ്പ ചോയിക്കുവാരിക്കും
ആഹ് ആഹ്
മ്ഹ് ചായ ഒണ്ടാക്കി വെക്കണം
പുട്ട് കടലക്കറി ഏതാരുന്നു വെള്ള കടല കറിയായിരുന്നോ അതോ മറ്റേ കടല ആയിരുന്നോ
വെള്ളയല്ല മറ്റേ കടലയാ ചൊമരക്കടല ചുമരലയല്ല ആഹ് ആഹ് കളർ അത് പുൽവക്ക് അങ്ങനെ വെള്ള ഏരു ഇല്ലാതെ വെച്ചാ ഇഷ്ട ഇല്ലേ. എരു ആ എരുവ് വേണം മീൻകറിയൊക്കെ ആണെലും എരു ഞാനിങ്ങനെ എരുവ് ഇല്ലാതെ മീനൊക്കെ വർത്ത കൊടുത്ത ഇഷ്ട്ടല്ല എല്ലാം എരു വേണം എന്നാൽ എ തിരിരും ചെയ്യും.
മ്മ്
പിള്ളേർക്ക് അങ്ങനെ എരിവ് വേണ്ടന്നല്ലേ എരിവ് വേണോല്ലേ കുട്ടിക്ക്.
അയ്യോ വേണം വേണം അത് ഇവാള് കുഞ്ഞിലെ തൊട്ടേ ഈ ഒന്നൊന്നര വയസ്സൊക്കെ ഉള്ള അപ്പം പപ്പായൊക്കെ ഇവർക്ക് എല്ലാർക്കും ഇത്തിരി എരുവ് വേണം എനിക്ക് അത്രേം പറ്റത്തില്ല. ഇത് വേറെ മീ അതായത് ഒരു കാശ്മീരി മുളക് പൊടിയും മറ്റേ മുളക് പൊടിയും കൂടെ മിക്സാ എന്നട്ട് ഭയങ്കര കളറും ഭയങ്കര എരിവും. ആഹ് ഇവർക്ക് അങ്ങനെയൊക്കെ ഇവർ എല്ലാവാരും എന്നിട്ട് ഇങ്ങനെ എരുവ് വലിച്ച് അവർക്ക് കഴിക്കണം എല്ലാം.
കഴിക്കണം എനിക്കി എത്രയും പറ്റത്തില്ല. ആവശ്യത്തിന് എരുവ് വേണം എലണ്ട് ഒത്തിരി വേണെന്നൊന്നുല്ല.
എനിക്കി അങ്ങനെ കഴിച്ചാ എനിക്ക് വയർ വേദ ഇടുക്കും. പിന്നെ കുറെ നേരത്തേക്ക് എവിടെങ്കിലും അനങ്ങാതിരിക്കണം അല്ലെ എന്റെ വയർവേദന പോകത്തില്ല
ആഹ് ഇവിടെ മഴ തോടങ്ങി. മ്മ് ഇങ്ങനെ പെയ്യും വീണ്ടും പോവും. വീണ്ടും പെയ്യും അങ്ങനെയൊക്കെയ
ഇങ്ങനെ നിന്നാ പിന്നെമ് കുഴപ്പില്ലേ ഇതിനിയിപ്പം നന്നായിട്ട് നിന്ന് നിന്ന് പെയ്ത് കഴിഞ്ഞാ വെള്ളം പൊങ്ങും.
അതെ അതെ റോഡ് ഫുള്ള് വെള്ള പോവാനും പാടാ റോഡ് നിൽക്കും വെള്ളം
ആഹ് റോഡ ഉണ്ടലല്ലേ മ്മ്
പിന്നെ ഞങ്ങടെ വീടിന്റെ പുറകഷം നിക്കും.
ആഹ് ഇവിടെ പോങ്ങത്തില്ലേലും എന്റെ അമ്മ വീട് ഭാഗത്തൊക്കെ പോങ്ങുവേ.
ആഹ് ആഹ്
പിന്നെ മറ്റേ ദുരിതാശ്വാസ ക്യാബ് ആ അങ്ങനെയൊക്കെ
പ്രളയപ്പോ അങ്ങനൊണല്ലോ?
ആഹ് അതെ ഭാഗ്യത്തിന് ഞങ്ങടെ അവിടന്ന് അവിടെ അങ്ങനെ കേറിയില്ല എന്നാലും എല്ലാവർക്കും.
ആഹ് അയിന്റെ ആയിരിക്കും.
ആഹ് ആത്തിക്ക അതാ ഈ പ്രാവശ്യം ഇച്ചിരി ചൂട് കൂടുതലാ രുന്നല്ലേ?
അതെ അതെ ഭയങ്കര ചൂടായിരുന്നു.
ചൂ എനിക്ക് ആനകി ചൂട്ക്കുരു ഒക്കെ വന്നിട്ട് ഭയങ്കര ബുദ്ധിമു മ്മ് പിന്നെ അമ്മേക്കെ എന്തെ
അമ്മേ കാടെ പോയക്കുവ
ആഹ് അയാള് പറഞ്ഞില്ലെ മറ്റേ ഒരു എണ്ണയില്ലേ ചെമ്പരത്തിയാദിന്ന് പറഞ്ഞിട്ട്. അതില്ലേ അത് നമുക്ക് ഡെയിലി തലക്ക് തേക്കണേ വേണ്ട
ഡെയിലി തേക്കണന്നില്ല ഒന്നൊരാടം തേച്ചാലും മതി
ആഹ് ഞാൻ ഞാൻ അന്ന് ചെന്ന് വാങ്ങിച്ചപ്പോ എന്നോട് പറഞ്ഞത് ആഴ്ച മൂന്ന് ദിവസം തേക്കാനാണേ
ആഹ് ആഹ്
അത് അങ്ങനെ നമ്മക്ക് അങ്ങനെ അത് ആയുർവേദ ആശുപത്രിന്ന്
ആണോ ങ്
ആഹ് അതെനിക്ക് തല മുടി ഭയങ്കരമായിട്ട് കൊഴിയുന്നന് ഞാചെന്ന് കാണിച്ചപ്പ തന്നതാ
ആണോ ആഹ് ആഹ് അവര് പറഞ്ഞപോലെ ചെയ്താൽ മതി ഞാൻ ഒന്നിരാടം തേക്കും ഹലോ ഹലോ ആഹ് ഇപ്പൊ കേക്കാം റേഞ്ച് കട്ടാവുന്നോ
കറണ്ട് പോയതാ ഞാൻ കണ റ്റ് ചെയ്യൂന്നില്ല ഇതില് ഓട്ടോമാറ്റിക്ക് കേറി കണക്റ്റ് ആവുന്ന
ആഹ് ആഹ് നെറ്റ് ഓണ അല്ലേ
ആഹ് അതാ വൈഫൈ ഓണാ നെറ്റും ഓണാ
ആഹ്
ഇത് വിളിക്കുമ്പോ നെറ്റ് ഒണാക്കില്ലേ പണി കിട്ടും
അതെ അതെങ്ങനെ മാസത്തിൽ പോയി വാങ്ങോണ അവിടെണ്ണ
ഞാൻ ഒരു വട്ടേ വാങ്ങിയോള് അത് തീർന്നൂല്ലേ എന്നോട് പറഞ്ഞത് ആഴ്ചെ മൂന്ന് പ്രാവശ്യം മൂന്ന് ദിവസം തേ
ചെറിയ ബോട്ടിലാണോ അതോ വലുതാണോ
ചെറിയ ബോട്ടില തന്നത് അവര് ശകലേ തന്നുള്ളു എനിക്കിനി അത് ഒന്നൂടെ പോയി മേടിക്കണം എന്റെ ചേച്ചിക്ക് നല്ലായിട്ട് പിടിച്ചന്ന് പറഞ്ഞു ഞങ്ങള് രണ്ടൂ പേരൂടെ പോയ വാങ്ങിയേ അവള് പറഞ്ഞു അവക്ക് മുടിയൊന്നും കൊഴിയുന്നില്ല ആഹ് ഫ്രീയ ഫ്രീയ നമ്മള് ചെന്ന് ഡോക്ടറെ കണ്ടാലേ കിട്ടത്തോള്ളൂ ചുമ്മാ
ടറെ കാണണം ഉം അതിപ്പോ നമുക്ക് ചൊമേടെ അരിഷ്ടം വാങ്ങ എല്ലാം പറയണം നമുക്ക് എല്ലാം വേണോങ്കി എല്ലാ കാര്യങ്ങളും പറയണം നമുക്ക് എന്തേലും അസുഖം ഉണ്ട് അതെല്ലാം പറയണം എന്നാലേ തരു എഴുതി തരും
ഉം തരുവല്ലേ
ഉം പിന്നെ ചീട്ടിനങ്ങാണ്ട് അഞ്ചുരൂപ കൊടുക്കണം
ആഹ് ആതെ ചീട്ടിന് അഞ്ചാന്ന് തോനുന്നു
ഉം എല്ലാം കിട്ടും പക്ഷെ കൊറേ ച്ചെ കിട്ടത്തോളെന്നെള്ളു എല്ലാ മാസവും പോയി മേടിച്ചാലേ എല്ലാ വട്ടവും ഉപയോഗിക്കാൻ പ
ഉം ഇനിയിപ്പ നാളെ നാളെ എന്ന പരിപാടി
നാളെ ഇനി കമ്പ്യൂട്ടർ ക്ലാസ്സ് ഉണ്ട് അതിന്ന് പോണം
നിങ്ങക്ക് ഒന്നരാടാണോ
എന്തുവാ
ക്ലാസ്സ് അതെന്നും ഉണ്ടോ
അല്ല എന്നും ഉണ്ട് ആഹ് ഉണ്ട് ഉണ്ട് ഇന്നും ഉണ്ട്
എന്നും ഉണ്ടല്ലേ ഉം അപ്പൊ രാവിലെ പോയി
ഇങ്ങോട്ട് വന്ന്
ആഹ് രാവിലെ ഞാൻ ഒമ്പത് മണിക്കൂ പോവും എല്ലാവർക്കും ഓരോരോ മണിക്കൂർ വെച്ച് കൊടുക്കുന്നു ഞാൻ ഒമ്പത് മണി ക്ക് തൊട്ട് പത്തുമണി വരെ എനിക്ക് പിന്നെ അടുത്ത പിള്ളേര് വരും അങ്ങന
ഓഹ് ഒമ്പത് മണിക്ക അവിടെ ചെല്ലണംല്ലേ അപ്പൊ താന എത്ര മണിക്ക് എണീക്കും
ഞാനൊരു ഏഴരക്കെ ആകുമ്പോ എണീക്കും കുളിച്ചിട്ടൊക്കെ പോണേ
ര ഏഴരക്കെണീക്കുന്നന്ന് പറഞ്ഞാ ഇവിടെ ആർക്കും ഒന്നും ഇവിടെ ഇവിടെ ആരും രാവിലെ ഒന്നും കഴിച്ചോണ്ട് പോകത്തില്ല കഞ്ഞിയെ കുടിക്കത്തുള്ളൂ പിന്നെനി അവ ള്ളത് ഒണ്ടാക്കിയാൽ മതി ആ കൊച്ചിനുള്ളതും എനിക്കുള്ളതും ഒള്ളു
ഉം ഉം
ബാക്കി എല്ലാരും ഭർത്താവ ഒന്നും കഴിക്കത്തില്ല പുള്ളി രാവിലെ ഒന്നും കഴിക്കത്തില്ല ഉം
ആഹ് കഞ്ഞിയാണ് എല്ലാരും കുടിക്കുന്നേ
ആഹ് പപ്പാ മാത്രം കഞ്ഞിയേ പിന്നെ വെല്ലിമ്മക്കും രാവിലെ ചൂടുകഞ്ഞി വേണം
ഉം ഉം
ആഹ് ബാക്കി പിന്നെ അവളും ഞാനു കൂടിയ
അത് ചോറ് വെക്കുന്നതിനകത്ത് നിന്ന് എടുക്കുവോ അതോ വേറെ സെപ്പറേറ്റ് വെക്കോ
വെന്ത് വേവത്ത് പോലുംല്ല അതിൽന്ന് കോരിയെടുക്കും
ഓഹ് ഓഹ്
പുള്ളിക്കാരിക്ക് അത് ഇങ്ങനെ ചെന്നാ മതി പുള്ളിയൊരു സമാധാനത്തിന് വയറ് നിറഞ്ഞ് കിട്ടിയാൽ മതി
ചോറ് എങ്ങനെ അടുപ്പിലാണോ വെക്കുന്നത്
ചോറ് മാത്രം അടുപ്പി വെക്കും
ആഹ്
അടുപ്പൊരു പ്രാവശ്യാലും കത്തിക്കണന്നാണല്ലോ
അതെ അതെ
ആഹ് ഞാൻ ഒന്നും കൂടെ വിളിക്കട്ടെ
ഓക്കെ ഓക്കേ